ഹലോ ആ കേക്കുന്നില്ലേ?
ഏ എന്താ പണി?
ഇപ്പൊന്നുല്ലാ
ഫുഡഴ്
ഉം ഫുഡൈക്കലൊക്കഴ്ഞ്ഞ് അപ്പൊപ്പിന്നെ ആ ഫുഡൈക്കല് കഴ്ഞ്ഞു പ്പൊങ്ങനെ കിടക്കാ ഉം പിന്നന്നട്ട് പ്പൊ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല അവിടെ ആ മീനുണ്ട് മീൻ ചു കറിണ്ട് പ്പേരിം അങ്ങനൊക്കെ അടെന്താ സ്പെഷ്യല്?
ഇവിടെ എന്താ ഇന്ന്പ്പോ ഞാൻ വീട്ടിൽ പോന്നല്ലേ വീട്ടിലാണ്
ആഹ്
ആ അപ്പൊ വീട്ടില് സ്പെഷ്യലായിട്ട് വെച്ചാല് ഇന്നലെ മ്മാക്ക് മോല്യമാരെ ഇവിടുത്തെ ഉസ്താമാരെ ചെലവായിരുന്നു മദ്ര അപ്പൊ ന്നലെ ണ്ടാക്ക ബിരിയാണിം നാദമ ഞങ്ങളിന്ന് വരുംന്ന് കണ്ടപ്പോക്കെ ഫ്രിഡ്ജ്ക്കെച്ച്ക്ക്ണ് പക്ഷേ ക്കാണ്ട് അപ്പൊ പിന്നെ അത അതൊക്കെ ചൂടാക്കി കഴിച്ച് മക്കക്കും ഓൽക്ക് ക്കത് കൊടുത്ത് ഞങ്ങക്ക് ഞങ്ങള് പറഞ്ഞു ചോറും മീനും ൻക്ക് പിന്നെ ഏറ്റവും ഇഷ്ടതാ
ആഹ് ചെലോൽക്ക് അങ്ങനെക്കാരം വെറുംചോറ പിടിക്ക അതായിരിക്കും കൂടുതൽ ഇഷ്ടം.
ആ ഉം ഇൻക്ക്ഷ്ടം പറയാൻ അ താണ്. ഓരോ ഫുഡില് ഇണ്ടല്ലോ അമ്മക്ക് ഓരോരോ ഇ ഷ്ടോം കാര്യങ്ങളൊക്കെ നോക്കാന് ആ
ഇക്ക് അതേമാരി ബിരിയാണി ണ് ൻത്തിനോടാണ് ഇഷ് ഇഷ്ടം. ആ അങ്ങൻത്തിനോടാണ് ഇഷ് ടം. ചോറ്ല്ലാതെ വെറും ചോറ്ല്ലാതെ അതാണ് ഇഷ്
ആ അയി ചെലോൽക്ക് അമ്മക്ക് ഓരോർക്കും ഇഷ്ടാണല്ലോ ഓരോരുത്തർക്കും.
ആഹ് അങ്ങനൊരു ഇഷ്ട. പിന്നെ ഫുഡ് ആയാലും കൊറെ കൊറെ കഴിക്കൊന്നു കൊറേ അങ്ങനെ കഴിക്കൊന്നുല്ല ഇപ്പോ വല്ല്യ ചെലോല് അങ്ങനെ ഇണ്ട് കരുതി അധികം കഴിക്കു അല്ലോ
അതെന്നെ ഇൻക്ക് അങ്ങനെയാണ്. ഇൻക്ക് ഇന്നെകൊണ്ട് കഴിക്കാൻ തന്നെ കയ്യൂല. ബിരിയാണി പ്രത്യേകിച്ചും കയ്യൂല. പക്ഷെ ഇതൊക്കെ ആയാല് പിന്നിം അല്ലാത്തതൊക്കെ ആയ മന്തി ഒക്കെ ആയ പിന്നിം അയിലേറെ കൈക്കൂട്ടോ.
ആഹ് ആഹ് അയിന് മന്തിലൊന്നും വല്ല്യ മസാലല്ല.
ആ അതാണേ അപ്പോ ഇൻക്ക് ഈ ബിരിയാണി ഇപ്പോ ഇൻക്കറീല ഇൻക്ക് ബിരിയാണിനെകൊണ്ട് ഇപ്പോ വല്ല്യ ഇഷ്ടം തന്നല്ല. ഇൻക്ക് ഞാൻ പിന്നിം ഇൻക്ക് ഞാൻ ഇണ്ടാക്ക്ണ മന്തി വേണം. അന്നാ പിന്നെ രണ്ട് നേരം ഞാൻ കഴിക്കും. അപ്പൊ അമ്മക്ക് ഓരോ ഇതാണത് അറിയെ. ഓരോരോ ഇഷ്
ഞാനും അ അങ്ങനെതന്നെയാണ് ബിരിയാണിയൊക്കെ പിന്നെ ബിരി ബിരിയാണി ഇഷ്ട ഇഷ്ടാണ്. പിന്നെ വെറും സാദാ ചോറ് ഇല്ലാതെ ബിരിയാണി കഴിക്കോള്ളൂ.
ആഹ് ആഹ് ആഹ്
മറ്റേതങ്ങനെ കയ്ക്കൂല.
ഉം അങ്ങനെ പോന്ന് അത് ഓരോരുത്തർക്ക്
വരാൻ വൈകുന്നേരം ആയിരിക്കുംല്ലേ വീട്ട്ക്ക് വര്ന്നേ?
ആഹ് ഇനി വൈകുന്നേര പോവുള്ളൂ അതുവരെ മക്കള് ഇവിടെ എത്തിയ പോരൂല.
ആഹ് പിന്നാ ഈഹ് ചേലോല് അങ്ങനെയ ഞാനാ ഇക്ക് ആദ്യം ഇന്റെ ഉമ്മാൻ്റെ വീട്ട്ക്ക് പോകുമ്പോ കല്യാണത്തിനൊക്കാ പോവും നമ്മള് കുട്ടിയളാവുമ്പോ ഉമ്മാൻ്റെ വീട്ട് പോവ്മ്പോ അങ്ങനെയ്ന്. അവിട്ന്ന് പോരാൻ തന്നെ തോന്നൂല പിന്നെ പിന്നെപ്പോ ഇ പ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്‌ബൻ്റിൻ്റെ വീട്ട്ന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തോന്ന്ണ്.
ഇവട്ന്ന് നമ്മളിപ്പോ വീട്ട്ന്ന് പോകാറയുമ്പോ അമ്മക്ക് ഓലെ കൊല്ലാൻ കൊണ്ടോണോലെ മാതിരിയാ ചട പ്പേക്കാരം അപ്പോ അല്ലെ ആ ഇൻക്കൊക്കെറഞ്ഞ അപ്പോ വരാത്തൊണ്ട് പിന്നെ ഇപ്പ ആ ചടപ്പില്ല. അപ്പളേങ്കിലും ഇതുപോലെ വന്ന് പോകാനേ വെരൂള്ളൂ.
ആ ആ അതേമാരി ആ ആ ആ ആദ്യം ഞാന് മോളെ എന്താ പറയ മറ്റേ സ്കൂൾല ചേർത്തിനെ പ്രൈവറ്റ് ആയിട്ടാ ചേർത്തീനത്. അപ്പോ മദ്രസും സ്കൂളൊക്കെ ഒരുമിച്ചുള്ളേർന്നു അപ്പോ ആ ആ വ ണ്ടി ഇന്റെ വീട്ട്ക്കും വരും അങ്ങട്ടും പോവും. അപ്പോ സുഖേനു വെരുന്നെ ആ അപ്പോ ഞാനൊരു പത്തീസൊക്കെ ചുരുങ്ങിത് ഇവിടെ വീ ഇൻ്റെ വീട്ടില് നിന്നീർന്നു. പത്തും പതിനഞ്ചീസൊക്കെ നിന്നീനു. ആ അപ്പോ ആ അപ്പ അങ്ങനെ നിന്നീനുട്ടോ. പക്ഷെ ഇപ്പളാണ്ന്ന്ണ്ടെങ്കില് നിക്കാനൊന്നും പറ്റൂല. കാരണം മറ്റേ സ്കൂളിലല്ല മദ്രസ് പോവും ചെയ്യും. അപ്പ അപ്പോ കുട്ടിക്കെന്നെ ഗതികേടാവും. ഇവ്ട്ന്നാവുമ്പോ കൊറച്ച് നേരത്തെ നീ നീച്ചണം ആടാകുമ്പോ പിന്നെ കൊറച്ചുംപാടെ വൈകി നീച്ചാലും കൊഴപ്പല്ല ഓ ഓൾക്ക് ആഹ്
ഇൻക്കായാലും, അഞ്ചിനിറ്റു കെടക്കാന്ന്ള്ളൊരു ഇതിലെത്തു അല്ലോ. ഞാ
അങ്ങനെ മാറ്റി ചേർത്ത്യേക്കുമ്പൊ നിക്കാതന്നെ പറ്റ്ണില്ല വീട്ട്ല് ആടെ എപ്പ്ളേലും രണ്ടീസ് ത്തിനൊക്കെ രണ്ടീസം അതാണെ ഇങ്ങനെ പെട്ടന്ന് കയ്യ്ണ മാരി
അതാഹ് ഏഹ് പറഞ്ഞ സത്യാണ് ഞാനൊക്കെ ഒരീസ്തിന വരൊള്ളു ആഹ് ഒര് ദിവ സം തന്നെ റബ്ബെ എത്രള്പ്പാപ്പത് നേരം വെള്ത്ത് ചാച്ചും
ആഹ് എത്ര പെ ആഹ് എത്ര പെട്ടെന്ന കയ്യ്ണറ അതും ഒന്ന് ചെലപ്പൊ ഒന്ന് ഒന്നും ഇണ്ടായിറ്റൊ ന്നുണ്ടാവില്ല പഷെ പെട്ടന്ന് സമയം കജ്ജും ഇപം നാല് നാലീസ്തിന് വന്നതാട്ടൊ പഷെ എത്ര പെട്ടെന്നാ കഴിഞ്ഞത് അവിടേണ്ന്ന്ണ്ടങ്കില് കയ്യ്യന്നെ ചിയ്യൂല സമയം കയ്യെന്നെ
ആഹ് എല്ലോട്ത്തില്ല അവസ്ഥെന്നേണത് എല്ലാരും വന്ന് കഴിഞ്ഞാ മ്മക്ക്ള്ളൊരു തോന്നലാണ്
ആഹ് എല്ലാർക്കും പറയും ഉമ്മാന്റെ വീട്ട്ന്ന് ഉമ്മാക്ക് പോരുമ്പത്തിന് ഉമ്മാക്ക് എന്തെക്കേ വയറ് വയറ് വേദനെ വേദന ഒക്കെപ്പാടെയ്ക്കാരം പറയും അത് കൊണ്ട് പിന്നെ ഇ ഞമക്ക്
അതന്നെ അത്പോലെന്നേണ് ഞമ്മളും ഞമ്മളിപ്പൊ മാറും ഞമ്മളമ്മാരെ മക്കളെന്നല്ലെ ഞമ്മളും
ആഹ് പിന്നെ ഇന്താ ഇന്റാ അനിയത്തിക്കാണ്ന്ന ണ്ടങ്കി നല്ല സുഖാണ് ട്ടോ എങ്ങനെച്ചാല് ഓലങ്ങാടി ഇപ്പൊ ഞാ ഞങ്ങളെ വീട് വീട് വ് ഇന്റെ വീട് നിക്കണത് ഏ കൊ ച്ച് ടൗണിലാണ് കൊറ് ഒന്ന് ഉള്ള്ക്കാണ് പഷെന്നാലും ടൗണിലാണ് ഏഹ് അത്യാവശ്യം സം കാര്യങ്ങളൊക്കെ ഉള്ളുങ്ങനെ ടൗണില അപ്പൊ അന്യയത്തിനെ കെട്ടിച്ച്ക്ക്ണത് അട്ത്ത സ്റ്റോപ്പിക്കാണ് ബസ്സിനൊക്കെ പോവാണെങ്കില് അടുത്ത സ്റ്റോപ്പിലവൾക്കെറങ്ങ ഓക്ക് നടന്ന് പോയാ മതി ഓട്ടും മെയിൻ റോട്ടിനാണേനും അപ്പൊ ഓൾക്കല്ല സുഖാണ് ഞിപ്പൊ ഓൾക് സ്കൂൾകൊക്കെ ചേർത്താണെ കുട്ടീളെ സ്കൂൾ ചേർത്താനൊക്കെ ആകും മ്പോളെക്കെ എന്താ പറയ ഓൾക് ഇവടെ ചേർത്താ മതി വീട്ട് ഞങളെ വീ ആഹ് ഞങളെ വീട്ട്ന്റവ്ടേണ് സ്കൂളൊക്കെ ഇള്ളത് ഇവടെ എങ്ങനെച്ചാല് ഒന്ന് മുതല് പ്ലസ് ടു വരെള്ള സ്കൂളൊക്കെ അല്ലെ അപ്പ പിന്നെ ഓൾക്കല്ല സുഖാ സുഖാണ് മദ്രസ് മാത്രൊള്ളു മാറ്റിച്ചേർത്തേണ്ടിരൊ അപ്പ പിന്നെ ഓൾക്കല്ല സുഖാണ് ഉം അങ്ങനെക്കേണ് ന്ന്ണ്ടങ്കില് കയി ഇത് എട്ത്താണൊ ചോദിച്ചെ ഇത് എടുത്താണ് കൊറച്ച് ലോൺങാണ്
ആഹ് അതാണ് അതൊക്കെന്നേണ് അമ്മളവസ് അതെന്നേണ് ഇന്ക്കതെ സ്കൂൾകും മദ്റസികും ഇവിടുന്ന് കൊണ്ടാക്കാനും കൂടി പറ്റാത്ത അവസ്ഥ
ആഹ് അങ്ങനേല്ലെ
ആഹ് അത്രക്കും ഇതാണ് പറയെ ഔ ഓരോരുത്തർക്ക് ഓരോതാണല്ലൊ
ആ
ഓരോ സ്ഥെല്ത്ത് ഓരോരെ
ഓരോതാണ് ഇപ്പൊ ഇന്റൊരു ഫ്രണ്ട്ണ്ട് ഓൾക്ക് എങ്ങനെച്ചാല് ഓൾക്കിനയിത്തിന്റെ ഉം മാരിയാണ് അപ്പ്റത്ത് അപ്പ്റത്ത് സ്റ്റോപ്പിലാണ് അപോളന്താകാട്ടിക്ണെച്ച സ്കൂളിലൊക്കവടെ ചേർത്തിക്ക്ണെ മദ്രസ് മാത്രൊള്ളു അവടെ അപ്പോള് പറിം ശനിം ഞായറൊക്കെ വര സുഖാണ് പിന്നെ ശനി ഞായറും വ വരാനിപ്പൊ സ്കൂള് മദ്രസ് ഇല്ലാത്ത ഇരിക്കുമ്പൊ അപ്പൊ വരാ ഏ ഇപ്പൊ വ്യാഴാഴ്ച്ച ഇപ്പ പോന്നിട്ട്ണ്ട്ന്ന്ണ്ടെങ്കില് കുറച്ചൂസം നിന്നിട്ട് പോ പോയാ പറതി ഓളപ്പണെന്നുണ്ടെങ്കിൽ കൊണ്ടാക്കാനും തിനൊക്കെ പോവ പോവും ചെയ്യും അപ്പൊ പിന്നെ ഓൽക്ക് അവിടായാലും ഇവിടായാലും
ആ അല്ല സുഖം പറഞ്ഞാതിരി ഞമ്മക്കൊന്നും ഇപ്പ ആ സുഖൂല്ലാറെ
ഒക്കെ എല്ലാർക്കും തക തകച്ചി
അതാണ് മേയ്ന് നമ്മുക്കിപ്പോ പറഞ്ഞാതിരി ഇൻക്ക് ചേലോലൊക്കെ കല്യാണത്തിന്റെ മുന്നൊക്കെ ഓരോരുത്തര് പറയും പിന്നെ ക്കം ദൂരത്ത്ക്ക് ആയാലാണ് ഞമ്മുക്ക് പോകാനും വരാനൊക്കെ വിചാരിച്ചിട്ടോ
ആഹ
മ്മളന്നൊക്കെ അങ്ങനെയ മ്മ്ള് ചിന്തിക്ക ഇപ്പം മ്മക്ക് മക്കള് ആ ഇപ്പമ്മക്ക് മക്കളന്തൊക്കാവുമ്പോ മ്മള് ചിന്തിക്കും പ്പോ വന്നപ്പോ ഒരു പൊട്ട പോയത്താണ് നമ്മള് ചിന്തിച്ചത് അല്ല സ്വാഭാവികായിട്ട് ചിന്തിക്കും ഇവടെന്റെ ആങ്ങ ഞാനൂ ഒരാങ്ങളെയെള്ളൂ അപ്പോ ഓന് ഇതേമാരി ഓന്റെ വൈഫിന്റെ വീട് വിടെ തന്നെയാണ് ഓക്ക് സ്കൂള് മദ്രസ്‌കയാലൊക്കെ ഓലെ മുന്ന് കൂടെ ഈ ഓന സ്ക്കൂക്കാക്കണ വണ്ടി ഓന്റെ മുന്ന് കൂടെ പോവും അതോണ്ട് ആ വണ്ടി കയറ്റാണ്ട് മദ്രസക്കും ഇതേമാതിരി വണ്ടിയില് പറഞ്ഞേക്കണ ചെറിയ മക്കളല്ലേ അപ്പൊനി നടത്തണ്ട വിചാരിച്ച് കൊറെ കുട്ട്യേള് എല്ലാരും വണ്ടീലാണ് മുന്ന്കൂടെന്നെ മദ്രസ്സിന്റെ വണ്ടിണ്ട് അപ്പൊ ഇത് മദ്രസ്ക്കു സ്കൂൾക്കൊക്കെ ആ വണ്ടിയും അവട്ത്തെ കുട്ട്യേളൊക്കെ പോണെ അത്രക്കും അടുത്താണറിയ ഓളെ കല്യാണം കഴിച്ചെ
ആഹ അങ്ങനൊക്കൊണെ സുഖാണ്
ആഹ് ഞമ്മള് അവസ്ഥ ആലോയ്ക്കുമ്പോമ്മക്ക് സുഖവാണ് തോന്നു അതാണ്
ഒരു ഒരു ലക്കാണ് കിട്ടുന്നതൊക്കെ എടുത്ത് ദൂരത്തൊക്കെ കിട്ടണക്ക് ലക്കാണ് അപ്പൊ ന്റെ അനിയ നെ ഒക്കെ എടു എടുത്താണ് കല്യാണം കഴിഞ്ക്കണേ എല്ലാവരും വിചാര്ക്കും ലവ് മാര്യേജാന്ന് പറയുമ്പോ ആറെ ആറേജുമാരേജ
അറേഞ്ച് മാര്യേജ്ന്നെ അന്നെ ന്റെ ആങ്ങൾന്റെ എല്ലാരും ചോയ്ച്ചീനി കാരണം അന്നത്തെ പ്രായത്തൊന്നും ഇപ്പങ്ങനെ സ്നേഹിക്കി ഇപ്പളാണ് ഇത് ഫുള്ളായിട്ട് എല്ലാരും സ്നേഹംതൊക്കെ ഉണ്ടാ ആ അന്നത്തതിൽ പറഞ്ഞാല് അതൊന്നുല്ല്യ
അതൊന്നുംല്ല അങ്ങനെ അങ്ങനണ്ട് അത്രക്കൊന്നുല്ല എവിടെയെങ്കില അതും അങ്ങനെ നടക്കൊന്നുല്ല ഇപ്പളാണ് നട ഇങ്ങനെ ലവ് മാരേജൊക്കെ കേക്കലോ നല്ലോണം നടക്ക ഞമ്മള് അമ്മള് ആ അന്നൊന്ന് അങ്ങനെ ല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാവും പക്ഷെ അങ്ങനെ ഇങ്ങട്ട് നടക്കൂല
ഏ ഏ അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരിയൊന്നും ക ക കല്യാണം കഴി ച്ചൊ ഇതാക്കൂലല്ലൊ അതാണ് കഴിഞ്ഞ കഴിച്ചുകാണ്ട് രക്ഷിതാക്കള് കൊടു ക്കലും എവിടെയെങ്കിലും ഒരു ചുരുക്കം നമ്മള് കേൾക്കുള്ളൂ ആഹ
നല്ലോണം അന്യേഷിച്ചിട്ട് അങ്ങനെയൊക്കെ
ആഹ അങ്ങനത്തെ ഒപ്പ ഇന്ന് ഇന്ന്ട ന്റെ ആയൽവാസികൾ പറഞ്ഞിട്ടുള്ളു ഒക്കെപ്പ ചക്കമാരൊക്കെപെണ്ണല്ല്യെ സ്നേഹിച്ണോൽക്ക് മാത്രോള്ളൂ പെണ്ണന്ന്
ആഹ അത് കറക്റ്റാട്ടോ ഏ ഇങ്ങനെ സ്നേഹിച്ചി നോൽക്ക് മാത്രം ങ്ങ്ന്നെ കിട്ട്ണ
അത് തന്നെയാണ് അല്ലാത്തവർക്കൊന്നും കിട്ടണല്യ എത്ര തെരഞ്ഞടന്നുട്ട് കിട്ടണില്ലപ്പത്തെ കാലേ അങ്ങനത്തോൽക്ക്ണ്ട് പെണ്ണ് അങ്ങനെതോൽക്ക് ഓൽക്ക് പിന്നെ വേ രക്ഷിതാക്കള അനുവതി കൊടുത്തതോണ്ട് അല്ലാതെപ്പം പെണ്ണ്ങ്ങൾക്ക് പെൺകുട്ട്യേ ക്കും കുറച്ച് ടൈറ്റാണ് അത് വേണം ഇത് വേണം ഇപ്പഴത്തെ പെൺകുട്ടിയാക്ക് നമ്മളൊന്ന കാലഘട്ടത്തിന്റെ മാതിരിയല്ലല്ലോ ഭയങ്കര ഇതാണല്ലോ ആ ഓൽക്ക് എന്തൊക്കെ വേണം ഐഫോണ് വേണം എന്നാ കല്യാണം കഴിക്കോളൂ നിക്കാന്റെ മുന്നേ മു ട്ടായി എടുക്കുമ്പോ ഇന്നന്നെ വൊക്കമാണോ എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്തൊ ക്കെയാണ് ഇപ്പത്തെ കാലം
പിന്നെ എന്നിട്ട് ഇന്ന് നിക്ക ഞാനേ കട്ടാക്കി വിളിക്ക